കേക്കാമോ
ആഹ് കേക്കാം കേക്കാം പറ്ഞ്ഞോളൂ
ഉം ഒറങ്ങാറായാര്ന്നോ
ഓഹ് ഇല്ലല്ല ഞാൻ അവ്ടൊരു ഉം കൊറ്ച്ച് പരിപാടി ഇങ്ങനെ കേട്ടങ്ങിരിക്കായിരുന്നു ഇപ്പ രാത്രി ഉറക്കൊന്നും വരുന്നില്ല ഇന്ന് ഇന്ന് രാവിലെ നേര്ത്തെ പോകണ്ട്യെരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ രാവിലത്തെ ഒറക്കം ഒന്നും ശരിയായില്ല ഓഹ് ഉച്ച കഴിഞ്ഞ് നല്ല രീതിയിൽ ഒന്ന് ഒറങ്ങി കളിക്കാൻ പോന്നെന് മുന്നേ അതുകൊണ്ട് ഇപ്പ ഒറക്കം കിട്ട്ന്നില്ല
ഉം
ആഹ് അവ്ടെ വൈന്നേരം ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോയാര്ന്നു
അയ് ശരി
ഉം വേണ പക്ഷെ മഴ മഴയത്താ കളിച്ചത് അതുകൊണ്ട് ഒരു മൂക്കടപ്പിന്റൊരാരംഭം ഉണ്ടോന്നൊര് സംശയം ഇല്ലാതില്ല
മഴ നനഞ്ഞിട്ടില്ലെ സാരവില്ല
മഴ നനഞ്ഞൊന്നുല്ല കാര്ണം ഞാൻ തൊ തൊപ്പി വെച്ചാണ് കളിക്ക്ന്നെ
ആഹ് തൊപ്പി വെച്ചാലും നനയാന്ള്ളത് നനയ്
അത് ശരിയ തുണിയൊടല്ലെ എറങ്ങി വരും വള്ളം
അതാ തലയിൽ ഇറ തലയില് വെള്ളം എറങ്ങും
ഉം അതെ അതെ തലേ വെള്ളം എറങ്ങ്യ ആഹ് പക്ഷെ ഇതുപോലെ മഴക്കാലത്തൊക്കെ കളിച്ച് പനി പിടിച്ച് ശീലവൊള്ളോണ്ടാന്ന് തോന്നുന്നു ഇടയ്ക്കിടക്കൊന്നും പനി വരത്തില്ല വല്ലപ്പോഴും ഒക്കെ ഒരു പനി വന്നാലേ
അത് നല്ലതാ
ഉം പിന്നെ മഴക്കാലത്ത് കളിച്ച് പനിയും പിടിച്ചു അമ്മയുടെ നല്ല തല്ലും കിട്ടി ശീലമുണ്ട്
അത് കാര്യയായി അമ്മ അമ്മ തല്ലൂ അല്ലേ
ആഹ് നല്ല രീതിയിൽ
നല്ല ഏഹ്
ഇപ്പൊ വലിയ തല്ലല്ലൊന്നും ഇല്ല പണ്ട് തല്ലുവായിരുന്നു
അത് ശെരി
ആഹ് അമ്മ എപ്പഴും പറയ്ന്നാ അമ്മ ആഹ് അതേ ബൈബിളിൽ പറഞ്ഞിട്ട്ണ്ട് വടികൊണ്ടടിച്ചാൽ അവൻ ഏഹ് ചാവില്ല ശിക്ഷിച്ച് വളർത്തണന്നും പറഞ്
ഓഹ് അങ്ങനെ അതുകൊണ്ട് ആ മ് നല്ലേണൊക്ക ആ അടിച്ചാണ് വളർത്തിയതല്ലേ
ആഹ് അത് അല്ല കൊറേ കൊറേ ഒ ഒന്നൊകൊള്ളൂ
ആഹ് പക്ഷെ ഇപ്പം സ്കൂള്കളിലൊന്നും ഇല്ലല്ലോ പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുമ്പോ എന്തോരു അടിയായ്ര്ന്നു മെൻ പക്ഷെ എനിക്കങ്ങനെ കൊണ്ടിട്ടില്ല
ഞാ ഞാൻ സ്കൂൾള് പഠിച്ചപ്പൊക്കെ എനിക്ക് ആ സ്കൂൾന്ന് ടീച്ചർമാരെന്ന് അടി കിട്ടീട്ടുണ്ട് പക്ഷെ ഇപ്പം ആരു ഇല്ല അറം
എയ്യാംപോഉം
രക്ഷാകർത്താക്കൾന്നല്ലേ ഇപ്പൊ സ്റ്റുഡൻസിന് എന്നെ കൊറേ നിയമങ്ങളൊക്കെ വന്നല്ലോ അവര് ബാലാവകാശ കമ്മീഷനൊക്കെ കേസ് കൊടുത്താ പിന്നേ
പക്ഷെ എങ്ങിനെആയാലും പണ്ടത്തപ് പോലെ അധ്യാപകര് അടിച്ചും ശ്വാസിച്ച് അങ്ങനെ വളച്ചു വളർത്തിയാലേ കൊച്ചുങ്ങള് നന്നാകത്തൊളൂ
മ് അതൊരു കണക്കിന് ശെരി തന്നേ അറൺ മിക്കവാറ് ഭാവില് നമുക്ക് അയ്ന്റെ ഗുണം മനസ്സിലാകത്തൊള്ളൂ
അത്താ ഇപ്പംപേടി ഇപ്പം പിള്ളാരെ ഒന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അഴ്ഞ്ഞാഅപ്പഴേ അവര് കേസും കൊണ്ടുവെരും
അതേ അതേ അതല്ലെങ്കി ഒ ഒന്നെങ്കി കേസ് കൊണ്ട് വരും അല്ലെങ്കി കം മടല് വെട്ടിക്കൊണ്ട് വെരുംതല്ലാൻ
അത് കാരണം ക്രിമിനലുകള് വളർന്നുകൊണ്ടേ ഇരികയാണ്
അതെ അതെ അവിടെ ഏഗെ ഓ എവിടം വെരേ പഠിച്ചിട്ടുണ്ട്
ഞ്ഞാനോ
ആഹ്
ന്നമ്മള് ന്നമ്മ്ടെ സമയത്ത് പ്രീ ഡിഗ്രി ആയിരുന്നു പ്രീ ഡിഗ്രി കഴിഞ്ഞു ഡിപ്ലോമ കോഴ്സും അപ്ലറ്റ് എയ്ത്
ആണ്ലേ
മ്
ഉം ഉം ഞാ ഞാൻ ആഹ് ഇവിടേ വിശേഷങ്ങൾ വേറൊന്നുല്ല പിന്നേ അവിടെ എന്താണ് വാഹനങ്ങളൊക്കെ ഇഷ്ടാണോ
വാഹനങ്ങള് ഭയങ്കര ഇഷ്ടവാ എല്ല എല്ലാ വാഹനത്തോടും ഇഷ്ടം ഒന്നുല്ല ഒരു ബുള്ളറ്റ് പ്രേമിയാണ് ബുള്ളറ്റ്
ബുള്ളറ്റോ ബുള്ളറ്റ് പ്രേമിയല്ലേ
ബുള്ളറ്റ് പ്രേമിയാ പക്ഷെ ഇവിടെ ഇവരുടെ പപ്പയ്ക്ക് ബുള്ളറ്റ് ഇഷ്ട അല്ല
അയ്യോ
അ ആഹ്, അങ്ങനൊര് കാര്യംഒണ്ട് അതുകൊണ്ട് എട്ക്കത്തില്ല. മ്
സാരല്ല മോനോട് പറയ് എടുത്തെരാൻ അവനോടിക്കട്ടെ
അവന് വയങ്കര ഇഷ്ടവാ പക്ഷെ അവനും ബുള്ളറ്റിനോടല്ല അവൻ വേറെ രണ്ട് പേര് പറയും എ ഏതാണ്ട് കേറ്റിയോ എന്തോ ന്താണ് സംഭവം
കോണ്ട് രണ്ടല്ലേ അർന്നൂറ്റമ്പതിനാ സിക്സ്വൽറ്റി എന്നൊക്കെ പറയുന്നേ ആണോ?
അല്ല വേറേ ഏതാണ്ടാവന് ഇഷ്ടം. അവന് എപ്പഴും
ഡ്യൂക്കോ
ഡ്യൂക്കൊന്നും അല്ല വേറെ ഏതാണ്ടാ അവനൊരു വണ്ടി പ്രാന്തനാ അവന് ലോക ത്ത്ള്ള വണ്ടികളുടെ മൊ ത്തോം മൈലേജും ലോകത്തുള്ള വണ്ടികളോ അതുൻ്റെ ഓണറാരാന്നും അതിന്റെ വെലയെത് ത്രാന്നും ഷോറൂം കണ്ടീഷനെങ്ങനാന്നും അതിന്റെ എല്ലാ കാര്യങ്ങളും അറിയാം എല്ലാ വണ്ടീടെ
ആഹ്, അവനൊരു ശരിയായ വണ്ടിപ്രേമി ആണല്ലൊ.
ഭയങ്കര വണ്ടി പ്രേമിയാ, ഒരു വല്ല്യ ബുക്കിലോ വേപ്പർലാണ്ട് മൊത് ത്ത വണ്ടികളുടെ അത് ആരാ അയ്ന്റെ ഓണറാരാ അതിന്റെ ഇത് ചെയ്യാം അതിന്റെ മൈലേജ് എത്ര, അതിന്റെ ഷോറൂം വെല എത്ര, അതിന്റെ ത്ര, എങ്ങനെണ്ട്, എത്ര ങ്ങനെ എന്തെല്ലാ കാര്യങ്ങളെഴുതി വെച്ച ഒരു വല്ല്യൊരു പേപ്പർ ഇവിടങ്ങാണ്ടിരിപ്പുണ്ട്. എല്ലാം അറിയാം. ഓരോ വണ്ടി എന്ത് ഏത് വർഷം എറക്കിയതാ വണ്ടികളെ പറ്റിയുള്ള ഒരുവിധം ഉള്ള കാര്യങ്ങൾ പക്ഷെ ഇവൻ എപ്പം വ ഇത് കാണുന്നൊന്നും അറിയത്തില്ല. ഞങ്ങളാരും കാണുന്നില്ല ഇവനിത് കാണുന്നത്. പ്പം ഫോണ്ങ്ങനെ അധികം യൂസെയ്യാറൂല്ല. ചിലപ്പോൾ -അരമണിക്കൂറ അല്ലേ-ഒരു ചെലപ്പൊ അരമണിക്കൂറ് അല്ലേ ഒരു മണി ഏയ് ചെലപ്പൊ അതായത്, ദിവസം മൊത്തത്തില് ഒരു മണിക്കൂറ് അല്ലേ അരമണിക് ചോയിച്ചിട്ടേ എടുക്കൂ. ഫോൺ ഒന്ന് എട്ത്തോട്ടെ അമ്മേ, അല്ലേ പപ്പേ, ഞാൻ ഫോൺ ഒന്ന് എടുക്കുവാന്നെ എന്ന് പറഞ്ഞിട്ട് ആഹ് അത് പിന്നെ ടിവിയില് യൂട്യൂബ് കണക്റ്റെയ്ത് കാണും ഇത് മൊത്തോം കാണുന്നില്ലേ വണ്ടിപ്രാ പക്ഷെ ന്താ ഞങ്ങള് കാണും ഇപ്പ എല്ലാം കാണുന്ന ഒരു വ ഒരു വേറൊരു തുണ്ട് എന്തുവയ്ന് പറയുന്നെ ഒരു വേറൊരു ചാനലൊണ്ടല്ലോ അയ് പേരന്താറിയ
വണ്ടികൾടെ തന്നെയാണോ
വണ്ടികൾടേം ഗെയിമുകൾടേം ഒക്കെ കാര്യം പറഞ്ഞിങ്ങനെ പോന്നൊ ഞങ്ങള് പറയും നിനക്ക് വേ റെ ജോലിയൊന്നുംല്ല്യോടാ ഇത് കണ്ടോണ്ടിരിയ്ക്കാനെന്ന്.
ആകെ ഒന്നോ രണ്ടോ മണിക്കൂറേ എടുക്കുന്നുള്ളൂ അതിനും ചോദ്യം
അല്ലാ അ അത് കാണാതെ വേറെ എന്തെങ്കിലും നല്ല കാര്യങ്ങള് കണ്ടൂടെടാന്ന് ചോയിക്കും അതൊരുമാതിരി ഒര് ന്നാട്ടവനെ അങ്ങോട്ട് വിട്ട് ഗെയിമ് പറയത്തില്ലേ ഗെയിമ് പറഞ്ഞ് നമ്മളെ കാണിയ്ക്കത്തില്ലേ
എന്തോ
ഗെയിമ് പറഞ്ഞ് നമ്മളെ കാണി കാണിക്കും അങ്ങനൊരു ചാനല് ആഹ് അത് കാ ആഹ് അത് കാണുമ്പം നമ്മക്ക് വട്ട് വരാ ഇത്രയ്ക്കങ്ങ് എന്നച്ചാ അയാൾ പറയുന്നത് ഒരു ഉപയോ പ്രയോജനോള്ള കാര്യവല്ല അതിലെ പോയപ്പോ അവരെ കൊണ്ട് ചെന്ന് അവിടിട്ട് അങ്ങനെ പോയി അങ്ങനിങ്ങനെ പോയി അങ്ങനിങ്ങനെ അതായത് കഥ പറയുന്ന പോലെ ഒരു ഒരു പയ്യൻ ഇരുന്ന് ഓരോരോ കാര്യങ്ങള് പറയുന്നതാ അവർക്ക് ബോണസ് പോകാ പക്ഷെ അത് അത് കണ്ടൊണ്ടിങ്ങനെ ഇരി എന്നായിങ്ങ് വാ ക്ക് വണ്ടികൾടെ കാര്യപ്പ കാണുന്നറിയത്തില്ല പക്ഷെ ഈ ലോകത്തുള്ള വണ്ടീടെ കാര്യം മൊത്തം അവനറി
ആല്ലേ
ഉം
ആഹ് ഇവടേ ഉണ്ടൊരു ബുള്ളറ്റ് പക്ഷെ അത് പഴയ മോഡലല്ല ഒര് രണ്ടായിര്ത്തി പതിനഞ്ച് മോഡല്
മല്ലയല്ലേ ബുള്ളറ്റിന്റാ ത്ത് ലോങ്ങ്‌ യാത്രയൊക്കെ ചെയ്യുവോ
ലോങ് യാത്ര കൊറച്ചൊക്കെ ഒത്രി ലോങ്ങൊന്നുല്ലരു
ഉം പൊന്മുടി പോയിട്ടുണ്ടോ പൊന്മുടി
പൊന്മുടി പോയിട്ടില്ല ഇല്ല ഇല്ല
നല്ലേ കല്ലാറ് അവിടെ പോന്ന വഴിക്ക് അങ്ങനെരു കല്ലാറോ അങ്ങനെ എന്തൊക്കെ സംഭവുണ്ട് നല്ല രസാ
അകല്ലാർ ഡാമൊക്കെള്ളടോ
അത് അഹ് ലാമല്ല പൈ കുൽ ഒരു ഇത്രയുകല്ലേളും വെള്ളാരം കല്ലുകളും അയ്ന്റെടേക്കൂടക്കെ പോയി കുളിക്ക്യന്ന സ്ഥലവും നല്ല രസാവും കാണാൻ
അതെ വെള്ളാരങ്കല്ലോ ആഹ്
നൽ ആഹ് അല്ല നല്ല രസ പൊന്മുടി പ്രത്യേകിച്ച് കാണാൻ നല്ല പങ്ങിയാ
ആണല്ലേ ആഹ് ഞായിവിടെ വെള്ളാരങ്കല്ലിന്റെ കാര്യം പറ പ്പഴ്ടെ ഇല്ലിക്കൽക്കല്ലിനപ്പറത്ത് മൂന്നിലാവൊന്നർള്ളര് സ്ഥലവുണ്ട് തൊട്ടപ്രത്താ അവിടെ ഒരു ആറുണ്ട് ആഹ് ആറെന്ന് പ പർഞ്ഞാല് നല്ല രസവാ അത് പോന്ന കാണാൻ കാര്ണം അത് അടിത്തട്ട് വരെസ് നമുക് ക്ലിയറായിട്ട് കാണാപറ്റു ഒത്തിരി ആഴൊന്നുല്ല ഒരാൾ പൊക്കത്തിലുള്ള ആഴൊക്കെ കാണതൊള്ളൂ പക്ഷെ അതിന്റെ അടീല് ഫുള്ള് മറ്റേ ഇത്പോൽത്തെ വെള്ളാരങ്കല്ലല്ല മറ്റേ ഉരുളങ്കല്ലൊക്കെ ഇല്ലേ
ആഹ് ആഹ്
നല്ല രസവാ അടിവശോം കാണാം മീനക്കെ പോകുന്നത് കാണാം ഞങ്ങളവടെ പോയിട്ടുള്ളതാ പോയിട്ട് തിരിച്ചു വന്നപ്പോ
ആഹ്
ഉം അങ്ങനെ പോയിട്ടൊക്കെ ഉണ്ട് അല്ലാതെ ഒത്തിരി ദൂരം പോയോച്ചാല് പിന്നെ ഏഹ് മൂന്നാറ് വട്ടവട വയനാട്
ആഹ് നീ ഈ വട്ടവടയുടെ കാര്യം പർഞ്ഞപ്പഴാ ഞാൻ ഓർത്തത് മൂന്നാറ് മറയൂർ കാന്തല്ലൂര് വട്ടവട ഇങ്ങനെ ഒരു സ്ഥലൽത്തൂടെ ഒരേ ഉ ഒര് യാത്ര ചെയ്യണംന്ന് ഒത്തിരി നാളോണ്ടാഗ്രഹിക്ക്യുന്ന് പക്ഷേ നടന്ന് ഇൽത്തിക്യുന്നില്ലേപ്പൊ ഒടനെ അങ്ങോട്ട് ആരെങ്കിലു ഉണ്ടായിര്ന്നെങ്കി പോയേനെ നമ്മള് ഒറ്റയ്ക്കൊക്കെ ഒറ്റയ്ക്കൊക്കെ ഒറ്റ ഫാമിലിയായിട്ടൊക്കെ പോയ ഒരു രസൊല്ല
ആഹ് പോകുമ്പോ സുഹൃത്തുക്കള് ഫാമിലി ഫ്രണ്ട്സ് എല്ലാരുവാട്ടൊക്കെ പോണം
നമ്മള് മാത്രം നാല് പേ നമ്മളെപ്പഴും വീട്ടിര്ന്ന് സംസാരിക്കുന്നവരല്ലേ മ്മള് മാത്രായിട്ട് പോയ ആഹ് യാത്രയ്ക്കൊര് ത്രില്ലില്ല എന്നാലും നമ്മള് പോകാറുണ്ട് എന്നാലും ഇങ്ങനെയൊക്കെയുള്ള ലോങ് യാത്ര ട്ട് പോമ്പഴേ ഒരു ഫാമിലിയാ അല്ലേ രണ്ട് ഫാമിലിംകൂടൊക്കെ ഉണ്ടെങ്കി. ഒന്നും ഇല്ലേലൊരു ഫാമിലിം ഒണ്ടെങ്കി നല്ല രസവ
അതെ. അത് എപ്പഴും നമ്മള് ഇരുവത്നാല് മണിക്കൂറെല്ലാം നമ്മള് വീട്ടിലല്ലെ.
ആഹ് നമ്മളെപ്പഴും നമ്മളെല്ലാരൂടെ കണ്ടോണ്ടിരിക്കുന്നു. നമ്മൾ ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നു. നമ്മള് എപ്പഴും ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷെ ഒരു ഇങ്ങനുള്ളൊരു യാത്രക്കൊ പോകുമ്പോ വേറൊരു ഫാമിലിം കൂടെ ഉണ്ടെങ്കി അതിനൊരു പ്രത്യേക സുഖ്വ
അതെ അതെ അങ്ങനെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ സു സുഹൃത്തുക്കൾ പോവാനും വരാനും വിളിച്ചാ വരാനു ഒക്കെ
ഏയ്‌ നമ്മളല്ലാതെ ഈ ഐ എം സി എടവകകായിട്ട് പോവും. പിന്നെ ഇവിടെ അടുത്തുള്ളവര് ഫ്രണ്ട്സ് ഉണ്ട്. അവരുവായിട്ട് പോവും. ഒന്നുരണ്ട് ഫ്രണ്ട്സായിട്ടൊക്കെ അങ്ങനെ ഇങ്ങനെയങ് പോകും ഏഹ്
വൈ എം സി എൽ ഒക്കെ
വൈ എം സി ആഹ് അതിനകത്തൊക്കെ ഒ പോവും അവരുടെയൊക്കെ ടൂറ് നല്ലതാ. ഉം പക്ഷെ അതൊക്കെ അയിനകത്തുള്ളവരാൾക്കാരെല്ലാം ഇപ്രായപ്പം പ്രാ ച്ച് പ്രായം ചെന്നവരാ. അവര്ക്കൊക്കെ രാവിലെ പോയി വൈകിട്ട് തിരിച്ചു വരണം.
ആഹ് അതെ അയ്യെ അത് ശരിയാവത്തില്ല.
ബപ്പൊ പോക്കില്ല. ഉം നമുക്കാന്നെങ്കി അന്ന് പോയി അന്ന് വരുന്നതിനോട് ഒരു താല്പര്യോ ഇല്ല. എന്തായാലും പോയി ആഹ്. ആഹ് യാത്രാ ക്ഷീണം തീരണോങ്കി അന്ന് അവിടെ സ്റ്റേ ചെയ്ത് ഒന്നു പതുക്കെ എല്ലാ ഒക്കെ കണ്ടൊക്കെ വരണം. എന്താ ഇനി മൂന്നാർ, മറയൂർ, കാന്തല്ലൂർ പട്ടവട ആഹ് ഒരു യൂട്ട്ര് പോണന്ന് വെല്യ ആഗ്രഹോണ്ട്. ആരെങ്കിലും കൂടെ ഫ്രണ്ട്സ് വരുവാന്നെങ്കി പോവും.
ആഹ് അതെ. എവിടെ കണ്ട് ആഗ്രഹിച്ചത.
ആഗ്രഹം കണ്ടാഗ്രഹിച്ചല്ല. നമ്മള് ബാക്കിയുള്ള മിക്കവാറുള്ള സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട് ഇവിടങ്ങനെ പോയിട്ടില്ല. ഊട്ടി കൊടേയ്ക്കനാലും പോയിട്ടില്ല. ഈ മൂന്നാറൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ കെയറി പോകാന് മറയൂർ കാന്തല്ലൂർ പടവടൊക്കെ അതെല്ലാം ഒന്ന് കണ്ടുപോകാൻ ഒരാഗ്രഹം
ഉം പക്ഷെ ഞങ്ങള് വട്ടവട പോയപ്പൊ എന്തോ
മൂന്നാറ് ഞങ്ങൾ പോയതാ. പക്ഷെ എല്ലായിടോം ഒന്നും കണ്ടില്ല. ഒറ്റ ദിവസം കൊണ്ടൊന്നും പോയി വന്ന എല്ലാം ഒന്നും കാണാനൊ ഈ വൈ എം സി ക്കാരുടെ കൂടെ വൈഎംസിയുടെ കൂടെ പോകുമ്പം രാവിലെ നമ്മള് ഉച്ചകഴിയു അവിടെ ചെല്ലാൻ. അവിടെ ചെന്നിട്ട് പിന്നെ എല്ലായിടം ഒന്നും ആകെ ഒന്നോ രണ്ടോ സ്ഥലം മാത്രം കണ്ടിട്ട്
അതെ ഉച്ചയ്ക്ക് എത്തിയിട്ട് പിന്നെ തിരിച്ച് രാത്രി വീട്ടി കേറാന്ന് പറഞ്ഞ
ആ ഇവര് ഈ വൈ എം സി ക്കാർ ഒരു സ്റ്റേ ഉള്ള രാത്രിക്ക് പോകത്തില്ല.
ആണല്ലെ.
അങ്ങന
ഉം അതൊരു ബുദ്ധിമുട്ട.
അതൊക്കെ ശെരി. ഇന്നാ ശെരി. ഓക്കെ ഗുഡ് നൈറ്റ്. ഓക്കെ ഗുഡ് നൈറ്റ്.